ഓക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ടല്ലോ
ആ അതെ മൂണ് വശി പിടിച്ചു ഇപ്പൊ ഞാനിപ്പോ ആ പുറത്തേക്ക് പോകൻ വേണ്ടി നിന്നിര വരെ കാണാണ്ട് പൂ വങ്ങച്ചിന്ന് പക്ഷെ പൂട്ടാക്കളില്ല
ആൾ കഴിചോണ്ടിരി ആ സമയത്ത് ഞാൻ വേഗം ഫോൺ എടുത്ത
ആ റേഷൻ കട പോവാന്ന് ചെന്നത അപ്പൊ വരുമ്പോ ഇവരെയും കൊണ്ട് വരാ കുപ്പല്ല അത് കാരണാണ് കൂടെ കൊണ്ടു പോവാത്തെ അപ്പൊ ഞാൻ പോയിന്ന് വിചാരിച്ചിട്ട് ആ് ഞാൻ പോയി വിച ച്ചുവടെ കെട്ന്ന് കരയ്ണ്താ
ആ ഹ്
പിന്നെ ടാ ഒന്നട് കൊണ്ടോടവളെ വാ മേടിച്ചെര വാ ഞാൻ കടിക്ക ഞാ കടിച്ച് ആ
പിന്നെന്തൊക്കെയാ വേറെന്തൊക്കെയാ വിശേഷങ്ങള്
മഴയ്ണ്ടോ അവ്ടെ
ആ ഇപ്പൊ ഒന്ന് മഴ പെയ്ത് തോർന്നു രാവിലെക്കെ നല്ല വെയിലേയ്ര്ന്നുട്ടാെ പിന്നെങ്ങനെ ചെർതായിട്ട്ങ്ങനെ പിന്നെ ഒന്നാെരു മഴ പെയ്തു പിന്നെ പ്പൊ നല്ല പിന്നെ താണ് മഴൊന്നുല്ല ഒന്ന് മൂടിക്കെട്ടിയ ഒര് ക്ലൈമറ്റാണ് ഒരു
അത് ആ ഇവടെ അതെ ഇന്ന് വ ഒര് ട്ട് ഉമ്മ ന്ന് രാവിലെ ഫുൾ മഴന്നായ്രുന്നു
ഉം
ഇപ്പൊ ഒന്ന് തോർന്നിട്ട്ണ്ട് പക്ഷെ എന്നാലും വെയിലൊന്നുല്ല
ആ ഒരു മൂടിക്കെട്ടെ പോൽ തന്നെ അതുപോൽതന്നെ ആ ഒരു ക്ലൈമറ്റന്നെവെടിം ആഹ് പക്ഷെ വല്യ ചൂട് തോന്നണ് ലതൊണ്ട്
ആ അതെ അതെ പക്ഷെ ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു
ആ തന്നെ ഞങ്ങക്ക് പിന്നെ ഇന്ന പല്ല മണ ഞാന്നു വെയിലായിരുന്നു അതിന്റെല ദിവസൊക്കെ നല്ല മഴ കിട്ടി
അവിടെങ്ങനെ വെള്ളം കയറുന്ന പ്രദേശ ക്ഷണമഴ പെയ്താല്
അ പ്രശ്നൊന്നുമല്ല
ആഹ ഉ ഇവിടെ അങ്ങനെ കേറുന്നില്ല എന്റെ ഉ സ്വന്തം വീട്ടില വെള്ളം കേറുന്ന സിറ്റുവേഷനൊക്കെയാ
ആ ആ മലയോരപ്രദേശത്തൊ എ വയല പോയന്തെങ്കില്ണ്ടൊ എ അടുത്ത് ആ ആ മതിയല്ലോ പിന്നെ ഇളയച്ചൻ്റെ വീടങ്ങനെയാണ് കാണാൻ നല്ല ഭംഗിയാണ് പാടത്തിന്റെ വക്കിലാണ് പിന്നെ പിന്നെത് നെല്ലൊക്കെ ന എടുക്കണ്
അതെ പാടത്തിന്റെ നടക്കി കൂടെയാണ് റോഡ്
ആ പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാ അങ്ങനെ വേറെ വെള്ളം കറും വെള്ളം കേറിട്ടും പിന്നെ അത് ക്ലി ചെയ്യുന്ന സമയത്ത് എത്രങ്ങാനും പാമ്പൊക്കെ ഉള്ളന്ന് കിട്ടീന്ന്റിയോരതൊക്കെ അതിനകത്ത്ന്നൊക്കെ അവർത് ഫസ്റ്റത്തെനെല മൊത്തം മൂടന്ന്
ആഹ് രണ്ടായിരത്തിപ്പതിനെട്ടില് പ്രളയ പിന്നൗ ആ ഇത് പകുതിയോളം ജനലേട ഉയരത്തി ജനലയുടെ ഉയരത്തി ഇവിട കേയറിയിണ്ടായിരുന്നു
ഓ പിന്നെ ഇത് വെറുതെന്ന് വെച്ച് കഴിഞ്ഞാല് പാടാണ് പടത്തിന്റെ അപ്പുറത്ത് പുഴയാണ് ആ പുഴ കഴിഞ്ഞ് നേരെ പാടത്തി
ആ അതന്നെ ഇത തന്നെ പുഴേല് തോട് തോടുകും ധേരെ പോ ആ പാടത്തേക്ക് പാട പാടത്തന്ന് പിന്നെ റോഡ് മുങ്ങി കഴിഞ്ഞാ പിന്നെ നമുക്ക് അതിലൂടെ പോവാണന്ന പറഞ്ഞിട്ടോ
ആ ഇപ്പോ ഇ പിന്നെ അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്ത് വെള്ളത്തി അനൊന്നും യാതരുദ്ധിമുട്ട് ഇണ്ടാവില്ല ക്ഷാമ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾാകുമ്പോഴാണ് ബുദ്ധിമുട്ട് നിങ്ങക്ക് എങ്ങനെയ അവിടടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന വേനൽക്കാലത്ത് നാട്ടില്
ഇവിടെ ചാമ്പായപ്പീന്നുള്ള വെള്ളണം
ആഹ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടൂല നമ്മുടെ കേ കേന്ട്ടിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞു വാരുവേനി അപ്പോഴക്കിനാണ് മഴ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്റെ വീട്ടിലൊക്കെ ടാങ്ക്ന്ന് നറയണ്ണമെങ്കിൽ രണ്ടും മൂന്നും നാലും പ്രാവശ്യം പിന്നെ മോട്ട്
ആ അത് ശരി ഇവിടെ എങ്ങനെയാ വച്ചാൽ ഷാം പൈപ്പിൽ നിന്ന് നമ്മൾ അടിച്ചെടുക്കും വെള്ളം ങ്ങനെ അടിച്ചെടുക്കണ്ട മോട്ടർ വെച്ചിട്ടുണ്ട് അതിന്ന് മോട്ടർ മോട്ടറിലൂടെൂടെ നമുക്ക് വെള്ളം കിട്ടും ആഹ കുഴപ്പമില്ല നല്ല വെള്ളാണ് ഇവിടെ നമ്മ പെരുമാറാനൊക്കെ ആഹ കുടിക്കാൻ എടു കർളിയാൻ ഇവിടെള്ളരു എടുക്കായി എടുക്കും ഞാ ഞാന് ഇപ്പ വള്ളം കുടിച്ച് ശീൽജാരണം അതുകൊണ്ട് ഈ വെള്ളം കുടിക്കകുമ്പോ എന്തോരു
ആ ഒരു ചോയ വ്യത്യാസം അത ആ ഒരു കട്ടിപ്പുള്ളര ഇരുമ്പിന്റെ ഒരു ടേസ്റ്റ്
ആ അതെ പക്ഷെ ഇവിടെള്ളവർക്ക് ഈ വെള്ളം തന്നെയാണ് കുടിക്ക ിക്കാനും അലക്കാനും ന മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആ അതെ ശീലായവർക്ക് കുഴപ്പില്ല ആഹ ഇത്തിരി ച സോപ്പ് മുടികൽ ഇട്ടാ കു സോപ്പും പൊടിക ഉണ്ടല്ലോ അതുപോലെന്നെ തുണികൾ ആ വെള്ള തുണികൾ വല്ല ഉണ്ടെങ്കിയ അത് വെളുത്ത കിട്ടാൻ ഭയങ്കര പാടാ ആ അങ്ങനെണ്ട് ഇപ്പ പെട്ടെന്ന്ാൊണ്ട് വെളുൂല്ല
ആഹ ബാത്റൂം ഞങ്ങൾക്ക് കുഴലി വെള്ളമായിട്ട് ന്നെ എവിടെയൊക്കെ പിന്നെ വീട്ടിൽ തന്നെ ബാത്റൂമ ഒക്കെ നല്ല പിന്നെ ചുമന്ന കളർായിട്ടണ്ട് വരൂ പിന്നെ എന്തലൊക്കെ ഇങ്ങോട്ട് കറപടി െ പോോലെ ഒരു ഇതായിട്ടുണ്ട് വരും ഇവിടെ ഇവിടെ ഇപ്പ സാധാ കണറാണ് കേട്ടോ ഇപ്പൊ തറവാട്ടില മറ്റേ കളറുണ്ട് പക്ഷെ നമ്മള് ഈ കലം വേനൽക്കാല ആകുമ്പോെ കണ്ടിട്ട് വെള്ളം തികൂല്ല അപ്പ നമ്മള് കൊയയിലത്തെ വെള്ളം കൂടെ യൂസ് ചെയ്യും അപ്പൊ അങ്ങട്ട് ബാത്റൂ നമ്മ നലോ ഒക്കെ അങ്ങിട്ട് ആകെ വൃത്തിയേടാവും
ആഹ അതെ
ഇപ്പൊ തൊട്ട വീട്ടില് കോയയിലാണ് ഇവിള് മോട്ടർ ഇട്ട് കഴിഞ്ഞ് മെഷീനിില് തുണിയള അലക്കാട്ട കഴിഞ്ഞാൽ വെല്ല ലേറ്റ് വറ തണികളൊെട്ടണെങ്കേ അത്ങ്ങട്ട് പിന്നെ റെഡ് കറ ആാവും
ആഹ
അതി വൈക്കൊക്കെ ഇങ്ങോട്ട് അരക്കാൻ വരിയാക്ക ആ വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് അലക്കല്ലേ വൈക്കൊക്കെഈ കൊല്ല ഫിപ്പ് വെ കഴിാൽ ഓക്കൊ തോന്നുന്നുണ്ട് ഫിൽർ വച്ചവരൊെ നല്ല അഭിപ്രായം പറയണ്ട് പിന്നെ അങ്ങന ബുദ്ധിമുട്ട ആ നല്ല നല്ല ബുധിമുട്ട് പിട്ടുന്നില്ലന്ന് പറയുന്നുണ്ട്
ഉം പിന്നെ പിന്നെന്താണ്
ടാ ഇന്നര് ഫുഡൊക്കെ
ഇന്ന് ഫുഡ് ഞങ്ങള് രാവിലെ കടല കൂട്ടാൻ വെച്ചു ഉച്ചക്ക് സാമ്പാർ വെച്ചു ആ ബിഗ് ഫാമിലിയ ആ കൂട്ടു കുടുംമ്പ
ആഹ് കുട്ടു കുടുംബാണല്ലേ ഞങ്ങൾ അങ്ങനെയ ആയിർന്നു തറവാടി ഇതേപോലെ കാകും ഹസ്ബൻഡിന്റെ ഏട്ടനും വൈഫും കുട്ട്യോളും അനിയനും വൈഫും കുട്ട്യോളും ബാപ്പയും ഉമ്മയും ഒരു പെങ്ങളും കുട്ട്യോളും ഞങ്ങള് ഇത്രയും ആൾക്കാരു ഉണ്ടായിരുന്നു ജോയിന്റ് ഫാമിലിയായിര്ന്ന് ഇപ്പൊ ഞങ്ങള് താമസം മാറി വീട് വെച്ച് മാറി
ആ ഞങ്ങള് മാറാൻ ശ്രമിക്കുന്നുണ്ട്
ഇപ്പൊ ഞാനും രണ്ടു മക്കളും മാത്രേ ഒള്ളൂ ഹസ് സ്ബന്റ് പൊർത്തൊ
അതെ
ഇപ്പ മൈ ഫാമിലി ആകുമ്പോ നമുക്ക് എന്ത് ആ ആ ജോയിന്റ് ഫാമിലിലാവുമ്പോ നമുക്ക് എന്ത് ഫുഡ് ആണെങ്കിലും ഒക്കെ ചെലവാവും പിന്നെമ്മക്ക് ഒന്നും കഴിക്ക് ക്കാ വേണ്ടിരൂല
അത് നമ്മുടെ ഇഷ്ടത്തിന് ആകൂല്ലേ ആഹ
ഓരോരുത്തരും ഓരോ ജോലിട്ത്ത് കഴിഞ്ഞാ അവിടെ തറവാട്ട്ന്നൊക്കെ വേഗം പെട്ടെന്ന് തീരും ഇപ് ഇവിടെപ്പ നോക്കണ്ടേ എപ് പ്പൊ നോക്കിയാലും ജോല്യന്നെ ജോലി അത് കൂടി ചെറിയ മ ക്കള് കൂടി വേണം ഉഷാറാവും.
ആ ആ ആ ഇവിടതേ ഇവിടെ ഒന്നര വയസ്സ് ഇവിടെ മു ഒന്നര വയസ് മൂന്നര വയസന്
ആഹ് ഇപ്പോ ഒന്നരി എ മറ്റേത് വല്ത് പത്തായ്ക്ക്ണ്. പിന്നെ
അതെ ഹാ പത്താം ക്ലാസ്സിലാതോ പത്ത് വയസ്സോ
തൈസ്
പത്ത് വയസ് ആ ഓ ക്കെ അപ്പൊ സ്കൂളിലൊക്കെ പോയി തൊടങ്ങീണ്ടാവൂലേ
ആ സ്റ്റാർട്ടീതു ഇന്നലെ സ്റ്റ പ്രവേശനോത്സവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിന്നു. ക്ലാസ് സ്റ്റാ
ആ ആ ആ ഇവിടെയതെ ആളെ മ് പുതിയ സ്കൂളിൽ ചേർത്തു
ചെ സ്കൂൾ ചേർത്തിയത് അങ്കനവാടിയിലാ എൽ കെ ജി
ആ അംഗൻവാടീല് അംഗൻവാടിയിൽ അല്ല നേഴ്‌സറീല് സ് കൂളിലെ നഴ്സറീല് പ്രീ കെ ജി പോലെ
പ്രീ കെ ജിയോ
പ്ലേ ആ പ്ലേ സ്കൂള ഒക്കെ പോലെ തന്നെ ആഹ് നേഴ്സറി സ്കൂള് തന്നെ അങ്ങനെ ഏയ് ഇല്ല ഇല്ല കുഴപ്പ കൊയപ്പില്ല നമ്മ അംഗൻവാടിയിൽ കുറച്ച് നാൾ വിട്ടിയിരുന്നു അപ്പൊ ഫസ്റ്റ് ഡേ പോയവരെ പോയിട്ട് ആൾ കരച്ചിലൊന്നും ഇല്ലാത്ത ആളാ
ആഹ് പിന്നെ കുഴപ്പമില്ല അങ്ങനത്തൊല്ല ആ് ഇവിടെ മോനും പിന്നെ മോനും മോളൊക്കെ അങ്ങനന്നെ അങ്ങനെ കുട്ടുക കുറേ കുട്ടികൾതിരി ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ചിലർക്ക് അങ്ങനെക്കണം ചില കുട്ടികൾക്ക് എങ്ങനെ ഒറ്റക്ക് ശീലമായിട്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാക്കാറ് ആഹ്
കളി കളിക്കാനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട്
ആഹ ഒരുപാട്ർക്കും കൂട്ട ആ് ഇവർക്കും തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കുട്ടികൾ പ്പങ്ങനക്കൊക്കെ ഭയങ്കര ഉണ്ട് ഓ ഇവിടെൊറത്തിരിക്കും കൊതുകുണ്ടൊ ആ ഭാഗത്ത്
ഓ
എന്തോരം പുറത്തിരിക്കുമ്പോ നന്നായിട്ട് ആഹ
ആഹ അതെ ആഹ വൈകുന്നേരം ആയി കഴിഞ്ഞ നമ്മ ഉമ്മറത്തിരിക്കാനെ പറ്റി ഇല്ല വാതിലടച്ചിട്ടിട്ട് അകതിരിക്കല്
അപ്പൊ ഇവിടെ അടുത്ത് പൊറത്തൊക്ക നല്ല കാട് ലുണ്ട് കാടുകൾ ഉണ്ട് അപ്പം അവിടുന്ന് തോന്നുന്ന ഈ ഡോർ മോ ഡോർ തുറന്നട അത്ക്കൂത്ത മീച്ച ഈച്ച് ശല്യം
ആഹ അതന്നെ
ച്ചട്ട് എന്തുമാതി അറിയാം നമ്മള് എത്ര ഇത വൃത്തി മധുരത്തിന്റെ പൊ അ നേരത്ത് ചാടിിയ അപ്പ എത്തും ഈച്ച ഉ
എാനും ഭയ ബുദ്ധിമു് ട്ട വ പിന്നെ വന്ന കഴിഞ്ഞാൽ പോവൂില്ല അത് എന്തോര എന്തോര തുടച്ചികൾ പറഞ്ഞാലും അല്ലെ എന്തോരം തുടച്ചു കളിഞ്ഞാലും പോൂല അത് ഒരു തൈ പണം കിട്ടിയതിെ
ചത്തല തുടച്ച് തുടച്ച് ഞാനൊരു പാത്തായി
ആ ആ അ എക്ക് പിന്നെ ഏർ എന്താ ആ
കൊ
ഇല്ല ഉച്ചക്കലത്തെ ഫുഡ് തന്നെയാ ചോറ് വെക്കുണ്ടായിരുന്നു ഞാൻപ്പൊ ചോറ്ു കായിരുന്നു ആ നേരത്തെ ആഹ ആ പിന്നെ പോരാ േെ ഹസ്ബന്ഡന് അമ്മയ്ക്ക് വയ്യാണ്ട് മെഡിക്കൽ കോളേജ
ഓ എന്തറ്റി
അതും വയസായ ആളാ പത്തൊൻപത് വയസ്സായളാം അപ്പോൾ ആ അപ്പോൊ ആ് ഷുഗറൊക്കെ കൂടിട്ട് ആകെ ബോധൊക്കെ പോയി ബോധൊന്നുമില്ല എന്റെ ആശുപത്രിുള്ള ഇന്നിപ്പോൊ കണത് ആ ചേടത്തി പകല് പോവും എന്റെ ഹസ്ബൻറ് രാത്രിക്ക് പോവുംും അങ്ങനെ
ആ ആ അടുത്താണോ ഹോസ്പിറ്റല അടുത്താണോ ആ
തൃശൂരി മഡ കോളേജിലെ അവിടെയാണ് അപ്പോ ആ അതെ അതെ അപ്പൊ ആ ഇപ്പോ തന്നെ വീട്ടില് ഒരുപാട് ആൾക്കാരുണ്ട് ചോറ് ഇപ്പോ രണ്ട് നേരത്തക്കൊക്കെ വെക്കണം കൂട്ടാനും വെക്കണം ആ വീട്ടില് ഞാനാണ് നിക്കണതേ
ആ രണ്ടു നേരം ഫുഡ് വെച്ചുകഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ ഒക്കെ തീരും ഞങ്ങളെയിരുന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു
ആ അതെ ഇന്നിപ്പോ കാലത്ത് തന്നെ കൊറേ തരം കൂട്ടാൻ വച്ചു പക്ഷെ ഇപ്പോ അതൊന്നുമില്ല ഒക്കെ കഴിഞ്ഞനി കൂട്ടാനും വെക്കണം ചോറും വെക്കണം അങ്ങനെ വീട്ടിൽ ഇപ്പൊ പിള്ളേരകൾാണെങ്കിൽ കൊറേ അവരെയും നോക്കി കണം ഇതിന്
അതിന്റെ ഇടയിലല്ലേ ഇപ്പൊ ഇതൊക്കെ എല്ലാം തീർ-
ആ അവര് ചേട്ടത്തിമാര് ഹോസ്പിറ്റലിൽ പോയിക്കണ അവര് ഹോസ്പിറ്റലിൽ പോയി നിക്കണ കാരണം അവരെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മ തന്നെ വേണം നോക്കാൻ
ആഹ്പ്പൊടും തുറന്നപോ സ്കൂൾ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണ വലിയ കുട്ടികൾ ആയിക്കാനോ
ആ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളാണ് അ എട്ടിലും ഒമ്പിലോ ഒക്കെ ആ ഓക്കെ ശരി